ഹലോ ആഹ്, കേൾക്കണ്ട്.
ഇന്റത് കേൾക്ക്ല്ലേ?
ആഹ്, ഉണ്ട്ണ്ട്
എന്തൊക്കെ വിശേഷങ്ങളൊക്കെ?
വിശേഷണങ്ങൾ സുഖം.
ഉം. ഓഹ്.
എന്തൊക്കെയ അവിടെ? ഭക്ഷണക്കെ കഴിച്ചോ? നേരത്തെ അവിടെ?
ഇല്ലല്ല ഒരുഎട്ട് മണി ആണം. എട്ട് എട്ട് മണി ആയി. എട്ടു മണിയായി എന്നാലും പിള്ളേരൊക്കെ കഴിച്ചു തുടങ്ങിയിട്ട് ലാസ്റ്റ്. പാത്ര ഒക്കെ തീർക്കാൻ നമ്മള. എന്നല്ലേ ഒതുങ്ങുള്ളൂ.
ആഹ് അഹ് ശരിയാ. ആ
അതിനെ നമ്മള് കഴിച്ചാൽ പിന്നെ ബാക്കി അങ്ങനെ പിള്ളേർ കൊടുക്കാതെ കടക്കും അങ്ങനെ. ബാക്കി ബാക്കി ഇരിക്കും. പിള്ളേർക്കൊന്നും ഒത്തിരി കറിയൊന്നും വേണ്ടല്ലോ?
ആഹ് കൊറച്ച് മതിയല്ലോ അവർക്കൊക്കെല്ലേ?
ആഹ് ആ തൂത്തൊഴിച്ച് തീർച്ച വെക്കണെങ്കിൽ നമ്മള് രാസ്റ്റ് നിന്നാലേ ഉള്ളു.
ആഹ് എന്നാ പിന്നെ വേം പാത്രണ്ട്‌ കൈകി വെക്കാ.
അല്ല നിങ്ങള് രാത്രി തന്നെ എല്ലാ പണിയും തീർക്കുവോ?
രാത്രിയ എല്ലാം ആ പാത്രമ എല്ലാം കഴുകി ഒതുക്കി വെക്കും. രാവിലെ വരുമ്പോം അടുക്കള ഫ്രഷ് ആയി കിടക്കണം.
ആഹ് ആഹ്
അതുപോലെ തീർത്തുവെക്കോ?
അല്ലെങ്കിൽപിന്നെ രാവിലെ വരുമ്പോൾ പാടല്ലെ കേറുമ്പോ.
ശരിയാണ് ആ ഒര് വൃത്തികേടാണല്ലോ നമ്മളത് തീർത്. ഒറങ്ങി നീച് വരുമ്പോം ഒരാരു വൃത്തിയോടെ കാണുമ്പോ ഒരു മനസ്സിനൊരുറാഹത്താണ്.
ഇത് തോന്നും നമക്ക് അല്ലങ്കി നമക്ക് ഒഴിഞ്ഞ് ഇതൊക്കെ കഴി
ആഹ് പിന്നെയും പണിയെന്നാണല്ലോ അതെന്നെ ശരിയാണ് പറയുന്നേ. ആഹ് ആഹ്
എന്താ ഫുഡ്. ഉണ്ടാക്കിയ രാത്രി വേറെ ഇണ്ടാക്കല?
വേറെണ്ടാക്ക ഉണ്ടാക്കൂല എന്ത രാവിലത്തെന്നെ ആഹ് രാവിലെ ഇടുമ്പോ ഒന്നിച്ചിടും.
ആഹ് ആഹ് ആഹ്
പിന്നെ വൈന്നേരം ആർക്കും പ്രത്യേകിച്ച് ആർക്കും വേണ്ട ഒന്നും. എല്ലാരും അതെന്നെ കഴിക്കണം.
അഹ്ശരി ആഹ് അങ്ങനെ അവളോ സുഖാണല്ലോ
രാവിലെ ഏഹ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടകും പിന്നെ ഉച്ചയ്ക്ക് രണ്ടു രണ്ടുപേര് ഒന്നിച്ചൊന്നു ആഹ് പിള്ളേർക്ക് പോകുമ്പോന്ന് സ്കൂളി പോകുമ്പതന്നെ എല്ലാം ഉണ്ടാക്കിവെ
ആഹ്
പിന്നെ പിള്ളേർക്ക് രാവി ഈ പിള്ളേർക്ക് സ്കൂളി കൊണ്ടകാൻ പൊരിച്ചതക്കെ മതിയല്ലോ പിന്നെ കറികളൊക്കെ ഇച്ചിരി താമസി ച്ചെന്തെലും ഉണ്ടാക്കി ഉണ്ടാക്കി വെക്കാന നമ്മക്കൊക്കെ കഴിക്കാൻ വേണ്ടി അല്ലാതെ നമ്മളെ ആഹ് അപ്പൊ പിന്നെ പിള്ളേർക്കെല്ലാം കഴിക്കാൻ മടിയാണ്ല്ലോ. ഇല്ല വേറ ഒരു വർക്കും ചെയ്യണില്ല.
ആഹ്
ഇല്ല അടുക്ക് വീട്ടിൽ വരില്ല പിന്നെ പൊരേ പോ പിള്ളേർ പോയിക്കഴിഞ്ഞാ ഡോക്യുമെന്റ്യിട്ടോ
ആഹ് പിന്നെ വെറുതെ വീട്ടിലൊരു ജോലി കഴിഞ്ഞാ പിന്നെ ഫ്രീ ആയിരിക്കൂല്ലേ.
ഇല്ല്യ ആവൂല നമ്മൾ ന്ന്വെച്ച പെര തൂക്കണം തൊടയ്ക്കണം മുറ്റം ക്ലീൻ ആക്കണം പിന്ന പിന്നെ അതൊക്കെ കൃഷി ചെയ്യാൻ പിള്ളേര് വന്നായി എന്നാ ചെയ്യാന സമയം ഇല്ലല്ലേ ഇപ്പ
ആഹ് അപ്പൊതിന് അവര് വരാനായി.
ആഹ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയ ജോലിയെന്നെ ജോലിയൊള്ളൂ പിന്നെ നമ്മള് ഫ്രീ ആക്കി എടു ക്കണം ഉം അങ്ങനെ പിന്നന്നും കിട്ടുല്ല.
അല്ല വീട്ടിലെന്തെങ്കിലും ജോലി ചെയ്യണ്ണ്ടോ അല്ലാതെങ്ങ ഇതല്ലാ ല്ലാതെ വേറെന്തോ സൈഡ് ബിസിനസ് എന്താ ചെയ്യണ്ടോ പിന്നെ
റ്റക്ക് എന്ത തയ്ക്കൊക്ക കൊടുക്കും പക്ഷെ അവള് തുണി എടുക്കാൻ പോകുമ്മ കൂടെ പോയി സഹായിക്കും ഞാന്
ആഹ് ആഹ് നിങ്ങക്കറിയോ?
ഉമ്മോ എനിക്ക് തയ്ക്കാനറിയാം പക്ഷെ ഒന്നും ചെയ്
ആഹ്
അങ്ങനത്തെ പണിയൊന്നും വേണ്ടാന്ന് പറയും.
എങ്ങനെ ചേച്ചിക്ക് നല്ലോ വരുവോ അടിക്കാനൊക്കെ
ആഹ് നന്നായിട്ടടിക്കാനറിയാ ആഹ്
ഉം പൊറത്തേക്കൊക്കെ കൊട്ക്കണ്ടാവുല്ലേ
ആഹ് അവക്കെ അങ്ങനൊരു സാഹചര്യം ആയോണ്ട് അവള് തയ്ച്ചോടുക്കുണു മച്ചാനക്ക് ആഹ് കൈ പാടില്ലായി പോയി എന്നാ ഈ ഷോക്കടിച്ചേ ലൈന് ലൈനിന്ന് ഷോക്കടിച്ചേ. ലൈൻമാനായിട്ട് യ്യോത് വർക്കിന് പോ കോൺണ്ടാക്ട് വർക്കിന് പോവുവാരുന്നു.
അഹ് ആഹ് അപ്പ് പ്പൊ ചേച്ചി ജോലി എടുക്കേണ്ടി വരുംല്ലേ
ഉം.
അപ്പൊ ങ്ങള് അടുത്തടുത്താ വീട്
ആ ഒരു ഒരു കിലോമീറ്റർ അപ്രെ ഇപ്രേ ഉം.
ഉം. അപ്പൊ അങ്ങനെ പുറത്തുനിന്ന് ഇങ്ങെ യൂണിഫോം ഇങ്ങനെ എല്ലാ ഡ്രസ്സും അടിക്കാനൊക്കെ കൊണ്ടെ
ണിയ പാട് ഞാൻ പോയാ പാടാ മറി ഹുക്കൊക്കെ ഇടാൻ വീറ്റൊറ്റ ആ ഓർലോക്കെ ചെയ്യണ്ടേ യൂണിഫോം അം അതുകൊണ്ട് അത് ഏറ്റെടുക്കൂല്ല ഏറ്റെടുത്താൽ തന്നെ അത് പുറത്തുണ്ട് വാക്ക് ചെയ്യേണ്ട വരും
ആഹ്‌ ആഹ്‌.
കല്യാണ ഡ്രസ്സും അങ്ങനത്തെ ഇങ്ങനത്തെ എല്ലാത്തയച്ച കൊടുക്കും
ആ ഷോപ്പിലേക്കൊക്കെ അടിച്ചെടുക്കണ്ടോ ആഹ അതൊന്നുംല്ലല്ലേ ഇല്ലാ.
അല്ലാതെ ഓ വീട്ട വീട്ടിൽന്നന്ന് കൊണ്ടുവരല്ലോ കല്യാണത്തിനായിട്ടും അല്ലാതെ നൈറ്റ് തയ്ക്കാനും അങ്ങനത്തെ കൊണ്ടു പോലെ അതൊക്കെ തയ്ചോട്ടുക്കും
ആഹ്‌.
ലാച്ച അങ്ങനത്തെൊക്കെ
ഉം
അതങ്ങനെണ്ട് ഏ അത് ഏത് മോഡലും തയ്ച്ചു കൊടുക്കും
ആഹ്‌ ആഹ് ആ അതന്നെ ലെ ഇങ്ങനെ കിട്ടാണ്ടെങ്കി പിന്നെ പ്രശ്നല്ലേല്ലോ
ആ ഇഷ്ടമാതിെ സമയ ഇടുന്നാണോ ഇപ്പൊ ഇരിക്കാൻ അതുകൊണ്ട് അവക്ക് രാത്രി ഉറ കൊന്നും ശരിയാവള്ള ഈ തയ്ച്ച് കൊടുക്കേണ്ട നിർബന്ധമുള്ളതൊക്കെ നമ്മള ഇത് തയ്ച്ചു കൊടുക്കൂല്ലോ വീട്ടിലെ പണിയും എന്താ ആ തൈരും എല്ലാം കൂടി ആകുമ്പോ ഭയങ്കര പടന്ന് പറഞ്ഞു പൈസ ഇരിക്കാ പറ്റുമ
വ ഏതെങ്കിലും ഒരു ജോലിയേ നടക്കുള്ളൂ അന്നെങ്കിൽ വീട്ടില ജോലി ഒന്നെങ്കില് വല്ലാത്ത പണി അത് രണ്ടും കൂടെ ആവുമ്പോളാണൊക്കെ
മൂന്നര പൊല അതുപോലെ കിട പോന്ന് അവിടുന്ന് തയ്ച്ചിട്ടി ഇറങ്ങി വരുമ്പോ
ആഹ്‌. അ ആ അതും വേണ നന്നാക്കലേ
കയ പാടതപ്പോ അതോണ്ട് ഭയങ്കര ഇല്ല മ മൂന്ന് ആമ്പല്ലോറ ഉ മൂത്തം ഡിഗ്രി കഴിഞ്ഞു രണ്ടാമത്ത പ്ലസ്ടു
ആഹ പെൺകുട്ടളൊക്ക ആണെങ്കിൽ പിന്നെയല കൊണ്ട എന്തെങ്കിലൊക്കെ എടുപ്പിക്കെനി.
ഒന്നു അങ് നടക്കൂല
ഏഹ്‌.
എന്ന അങ്ങനെ വിടുകയില്ല നമ്മള് ചോദിച്ചു ചോയിച്ച ചോദിച്ചാൽ നമ്മ വിട. കൂണെടുക്കാൻ കൂടെ തന്നെ പോണതാ
ആഹ്
നമ്മള് പിന്നെ പറഞ്ഞു മെഷീൻ മേ മെഷീൻ കൊടുത്തരാടി നിയൊന്ന് എനിക്ക് കൊറച്ച് ഹെൽപ്പ് തരവോന്ന് ചോദിച്ചു അത് വെച്ച ഒന്ന് തയ് ച്ച് കൊടുത്താ ബാക്കിയൊള്ള ഷേയ്പ്പടിച്ച് കൊടുത്തോള അങ്ങന തയ്ച്ചരാവോന്ന് ചെയ്ച്ച് എനിക്കും തയല്ലറിയാം പഷേ ഞാ തയിപ്പിക്കൂല മെഷീൻ പഴേത് കെടപ്പോണ്ട് അത് പാടാവാ നമുക്ക് ഇതാക്കി എടുക്കാന് എപ്പോഴും നൂലൊക്കെ പോം
പ്പോളുപയോഗിച്ചു കൊണ്ടേ നിക്കണം എന്നാ പിന്നെ ഉപയോഗിക്കാതെ എപ്പളെങ്കിലും ഉപയോഗിക്കുമ്പോ ഭയങ്കര പ്രശ്നാണ് ഈ പഴേയെ ഉം
നുല് പൊട്ടിപ്പൊട്ടി പോവുകക്കെ ചെയ്യും അതുകൊണ്ട് ഞാനൊന്ന് ഓഹ് ഞാനും ചോയ്ച്ചു പുതിയ തരുവോന്ന് ചോയിച്ചു തരില്ലന്ന് പറഞ്ഞു പിന്നെ നമ്മക്ക് മേടിപ്പിക്കാൻ പറ്റുലല്ലോ അങ്ങനെ ജോ പൊറത്തുന്ന് ഞാൻ ന്ന് മേടി
പിന്നെ ഇങ്ങളതൊക്കെ അടിക്കാനങ്ങോട്ട് ഒപ്പിയ്ക്കാക്കുലേ
ആമ് അപ്പോ ഞാൻ അവടെ അവള്ന്നെ നെയ്റ്റി തുണിയൊക്കെ കൊട്ന്ന് ഞാൻ ഇവിടുന്ന് കൊ ഐലോക്കത്തോടൊക്കെ കൊടുത്താൽ വഴക്കൊറയും
ആഹ് ആഹ് തന്നെ അതിന് അതിനൊന്നും സമ്മയിക്കൂല
ഒന്നിനും സമയിക്കുലാ ഇവിടെ വേണ്ടാന്ന് പറയും
ആഹ് അല്ല അങ്ങനെന്തോ കൊടുത്താൽ ഇങ്ങക്കും എന്തെങ്കിലൊരു തരൂലേ ചേച്ചി വെറുതെ ആവൂലല്ലോ
ഏഹ് ഞാ ഒന്നും മാങ്ങൂല നമ്മുക്കന്നെ വാങ്ങാൻ തോന്നൂലല്ലോ നമ്മളൊരു സഹായം നമുക്കൊന്ന് വേറൊന്നും ചെയ്യാൻ പറ്റുന്ന നമ്മള അതൊന്ന് സഹായിക്കും
ആഹ് ആഹ് ആഹ്
തുണിയെടുത്തൊണ്ട് വരുമ്പോ കൊറച്ചിങ്ങോട്ട് എടുന്ന് വെച്ചട്ട് ഞാന് അയിലോകത്ത് കൊണ്ടെകൊടുക്കും അവര് പറയ്ബോ കൊടുകുള്ളു അല്ലാതെ ഞാന് വെച്ച് കൊടുക്കൂല അറിയാന്ന വീട്ടിൽ നമ്മള് സ്വന്ത ക്കാരെ വെട്ടിട്ടൊക്കെ കൊണ്ടേയ് കൊടുക്കും ഈ പെരുന്നാളൊക്കെ ആവുമ്പഴേ ഇപ്പ ഇത്രം വേണോടി വി ളിച്ചുറയും അവര് അപ്പോ അത്രേം കൊണ്ടെ കൊടുക്കും.
ആഹ്
അങ്ങനെ ആഹ് പെരുന്നാള്ന്നൊക്കെ സഹായിക്കും അത് ഇഷ്ടല്ല അതും കാണാതൊക്കെ ചെയ്തു കൊടുക്കണം.
ആഹ് മ്മ് അങ്ങനെയിണ്ട്ലേ സമ്മയിക്കായികാ
ആഹ് പൊർ ജോലിക്ക് പൊക്കോട്ട് വെച്ചാ അതും സമ്മയിക്കുല വേണ്ടന്ന്റയും
ആഹ് എല്ലാർക്കും അങ്ങനെ എല്ല ജോലിക്ക് പോവാന ഇഷ്ട്ടണ്ടാ
സമ്മയികുല അങ്ങനെ എറങ്ങി നടക്കണ്ട പറയും
ആഹ്
അതുകൊണ്ട് നമ്മടെ കൈയിൽ പൈസയ ഒന്നും കാണൂല്ലന്നേ ഈ നമ്മള പൈസ നമ്മക്ക് ഒരു ഇത് ജോലി വേണോലോ
അതെന്നെ ആഹ് ചോയിച്ച അതാ അതാണ് ഞാൻ ചോദിക്കണേ അങ്ങനെ ആവുമ്പോ ഒരു സ സുഖാണല്ലോൽക്കു എല്ലോല കൊണ്ട് ചോയിക്കണ്ടല്ലോ
ഉം പിന്നെ ചോയിക്കുമ്പോ രണ്ട് പ്രശ്യം ചോയ്ക്കുമ്പം തരും പിന്നെ നമ്മള് കൂടുതലായിട്ടും തന്നേക്കും പിന്നെ പൈസയേ അതുണ്ട്ന്നെ നമുക്കത്രയും തോന്നൂലാ ആഹ് തരുവേക്കെ ചെയ്യും ഈ സ്കൂൾ ഫീസൊക്കെ അടക്കാണെങ്കി താമസം വരുവൊള്ളൂ എങ്ങനാവെച്ചാ സ്കൂളില് ഒന്നിച്ചിരണ്ട് അട അടക്കുലോ ഈ പത്ത് ഹ് പതിനായിരം രൂവ വെച്ച് ആ പിള്ളേർ പ്രൈവറ്റായിട്ടാ അത് ഞാൻ പറഞ്ഞു സ്റ്റേജിലേക്ക് വിടാൻ പറഞ്ഞു അത് വേണ്ട പിള്ളേര് ഇപ്പൊ ഒരു ഇതിലേക്ക് എത്തട്ടെ എന്ന് പറഞ്ഞു
വീട്ടില് വേറെന്താ വേ ഇത് സ് പിന്നെ കൃഷിയായിട്ടെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ
കൃഷി നമ്മള് ഈ പച്ചമൊളകും തക്കാളി വേലെ വഴുതനങ്ങ അത്കൂട്ടൊക്കെ ഒരു മൂന്നാലഞ്ചേണ്ണകായിട്ട് നമക്ക് വീട്ടിലെ ആവശ്യങ്ങക്ക് വേണ്ടി മാത്രം പിന്നെ ന്റെക്കെ പ്രാവും മാളോക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്
ഏ ഏ
ഒരുപാട് ജോലിയൊന്നുല്ല പഷേ അതിന്റെ പൊറകൊട്ട് നിന്നാ നമ്മള് അതൊക്കെ നന്നായി കിട്ടും..
ആ അതന്നെ ഞമ്മക്ക് ഞമ്മളേതായ ഓരോരോ ത്ടുക്കുമ്പോ തന്നെ നമുക്കൊരു. ഹ്ഹ്. ഉണ്ടാവുമ്പോളൊ ക് ഭയങ്കര സന്തോഷണല്ലോ ഞമ്മള് കുയിച്ചിട്ട്ണ്ടാവുമ്പോ
അപ്പ സന്തോഷറി ഗ്രൂപ്പിൽ സാനങ്ങൾ ചെറുതാണ്ടായ്ട്ട് തോന്നും വലുത്ണ്ടാവൂല ഞങ്ങക്കുണ്ടാവും ഒയ് റ്റായാലോ പിന്നെപിന്നെ ചെയ്യാൻ തോന്നൊള്ളൂ.
ആഹ് അത് ഞമ്മള് കുയ്ച്ച്ട്ണോട്ത്ത്ള്ള ഒര് ഫാൾട്ടുകളാണ് അതൊക്കെ സാധനങ്ങള് ന്നല്ലേവിത്തും കാര്യയൊക്കെ ആയാല് അയ്നനു സരിച് ന്നല്ലോണം പിന്നെമണ്ണെല്ല തോനിവേണ്ടത് അങ്ങൻത്തെ കിഴങ്ങ്ർഗ്ഗങ്ങൾക്കൊക്കെ തോനെ വേണ്ടത് ഈ എലകള്ണ്ടല്ലോ ഈ ചപ്പ്പിന്നെ മ്മള് അടിച്ചു വാരിട്ട്ട്ട്ള്ള ആഹ് അങ്ങനെ എലകൾ ന്നല്ലോണ്ണം ഉപയോഗിച്ചാൽ ന്നല്ലോണം കെയങ്ങ്ണ്ടാകും
ആഹ് ആദ്യോക്കെഞാ ഇവിടെ ഈ ടി വി ഇവിടെല്ലാം മാന്തികളയായിരുന്നു ഇപ്പഴാണ് റ്റിവിയോക്കെ കുറത് എന്തുകൊണ്ട് വെച്ചാലും ഒന്നും ഓർക്കാത് ക്കൂലല്ലാതെ ഈ, ഈ എടുക്കിട്ട മണ്ണായോണ്ടേ
ന്നഞാൻ ശെരിയാൻ പിന്നെ വിളിക്കണ്ടേ
ആഹ് അയ്ക്കോട്ടെന്ന